ഹലോ
ഹലോ കേക്കാവോ
ആ കേക്കാം കേക്കാം
ആ ആ ഇവിടെ സുഖായിട്ടിരിക്കുന്നു ഇവിടെ ഭയങ്കര മഴ്‌യും ഇടിയൊക്കെയാ
ആ ഇവിടെയതാണ്ടെ മഴ് രണ്ടൂസായി മഴ തുടങ്ങിയിട്ടേ
ആഹ് ഹ് ഇവിടെ ഈയൊരാഴ്ചപ്പോ കഴിഞ്ഞരാശം ഫുള്ള് മഴയായിരുന്ന്
അതെല്ലെ ആ ഇവിടെ ഇന്നലെ ഇന്ന്വായ്ട്ടേള്ളൂ മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിര്ന്ന്
അതേയാ മ്ഫുള്ള് ടൈം മഴയാ കൊർശ്ശേരം തോരും പിന്നേം ഭയങ്കര മഴയാ ഒരേടത്ത് വരെ പോവാ
ആഹ്
ആഹ് പറഞ്ഞോ
ആ ഇവിടേം ഏംഭയ്ങ്കരവായിട്ട് മഴ പെയ്തൊണ്ടേ ഇരിക്കുന്നില്ലിങ്ങനെ രാവിലൊട്ടൊ ചാറി ചാറി നിക്കുവാ തെളിയുന്നൂല്ല എന്നാ ഭയങ്കരമായിട്ടങ്ങ് പെയ്യുന്നൂല്ല
ആഹ് ഹ
മ്മ്ഉം
ഇവിടെ പിന്നെ കൊറച്ചേരൊന്ന് തോരും പിന്നേംങ്ങനെ പേയ്തോണ്ട്
ആ
ഉം മ്മ് ഇപ്പ ആ അതെ ആ ആ കഴിഞ്ഞ വർഷോക്കെ ജൂ ജൂണൊക്കെ ആവുമ്പോല്ലേ മഴ പെയ്തോണ്ടിരി ഇപ്പം കാലം തെറ്റി
ഉം ഇപ്പൊ നേരത്തെ മഴയുണ്ട് മഴയുടെ സമയത്ത് വെയില് വെയിലിന്റെ സമയത്ത് മഴ എല്ലാം മാറ്റവല്ലേ മ്മ്ഹ് ചായേകുടിച്ചോ
ഇല്ലില്ല ഞാനിപ്പങ്ങട്ട് വന്നതേ ഉള്ളൂ
ഏ ജോലിക്ക് പോവ്ന്നുണ്ടോ
പഠിക്കാൻ പോന്നുണ്ട് ഞാൻ പി ജി ചെയ്തോണ്ടിരിക്യാ മ്മ് ഹ്വേ പിന്നെ ചേച്ചി എന്താ ഹൌസ്‌വൈഫാ അതേ അതേ അം പിന്നെ ജോലികളെല്ലാം കയ്ഞ്ഞോ വീ
ആ അത്യാവശ്യം കയ്ഞ്ഞു ഇനീപ്പം ആമ് മോള് വേം സ്കൂളിൽ നിന്ന് വരാറാവുന്നു വന്ന് കഴ്ഞ്ഞിട്ടിനി ബാക്കി
അതേലെ ആ നാലരയാവുമ്പോഴത്തേക്ക് വര്വോ അതോ ആ ബസ്സൊണ്ടോ കോ സ്കൂ സ്കൂൾ ബസ് അതേതെ ആഹ്ഹ ഞാന് സാധാ ലൈൻ ബ ഞങ്ങ്ക്കുണ്ട് ബസ്സ് നല്ലെ
ഉം ഓ കോളേജിന്റെ അടുത്ത് തന്നെയാണോ വീട്
അല്ലല്ല ഒരുമ ഒരു കിലോമീറ്റ ശ്ശെ ഒരുമണിക്കൂറത്തെ യാത് ത്രേംണ്ട് കോളേജിലേക്ക് വീട്ടീന്ന് കോളേജിന്ന്
വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് പപ്പാ മമ്മി ഹസ്ബന്റ്‌
ഉം
ആ ഹ്ഹാ പിന്നെ
മക്കളൊന്നുല്ല
ഇല്ലഇല്ല പഠിച്ചോണ്ടിരികു ഇരിക്കുല്ല
പിന്നെ ഇനിയിപ്പം ഹസ്ബൻഡിന്റെ വീട്ടിലാണോ അതോ മോളേടെ വീട്ടിലാണോ
അല്ല ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഹസ്ബൻഡ് ജോലി ജോലി ചെയ്യുന്ന സ്ഥലത്താ അവിടെ ഞങ്ങള് റൂം എടുത്തിട്ട് താമസിക്കുക ആ
അപ്പൊ ഇനി പണിയൊക്കെ ഉണ്ടോ വന്നിട്ടാ
ആഹ് വന്നിട്ട് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി വക്കും അപ്പോ വൈട്ടത്തേക്കും അത് തന്നെ അ അല്ലെങ്കിൽ പുറത്തൂന്ന് പോും പുറത്ത പോയി കഴിക്കും ഞാന്‍ അങ്ങനാ അത് ഇവിടെ റേഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയുക
ആ
ഉം
ആ സുഖമായിട്ടിരിക്കുന്നു മൂത്ത ആള് സ്കൂ സ്കൂളി പോയി എളായാള് ചെറിയ മോളാണ് രണ്ടു വയസ്സേയുള്ളൂ ഒറങ്ങുന്നു ഹസ്ബന്റ് ജോലിക് പോയി
ജോലിക്ക് പോയല്ലേ അ അ ഇപ്പൊ എങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയതെന്തൊക്കെ ചെയ്യുന്നു
ങ്‌ ഹ ങ്‌ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാറില്ല ചെറിയ മോളുള്ളത്കൊണ്ട് ഫ്രീ ടൈം കുറവാണ് ഒരു മണി ഒരു രണ്ടു രണ്ടര ആവുമ്പോത്തിന് അവൾ ഉറങ്ങുന്നആ സമയം തൊട്ട് ചെലപ്പോ നാല് മണി വരെ ഫ്രീ ആയിട്ട് ഇരിക്കും അയിന്റെ എടക് കുളിക്കണം പിന്നെ തുണി അല ന്റെങ്കിൽ മടക്കണം അങ്ങനെ ഫ്രീ ടൈം കുറവാ എടക് എപ്പളെങ്കിലൊക്കെ ങ്ങനെ ങ്‌ഇപ്പം ജോലി ഉണ്ടെങ്കിലും കൊറച്ചു നേരംക്കെ ഇരിക്കും എപ്പളും ഇങ്ങനെ ഒരു തൊട്ടിരിക്കേണ്ട ഇരിക്കും അതെ ഉള്ളു അല്ലാണ്ടെ നീ പ്പം സ്കൂഓളെ സ്കൂൾ വിട്ട് വന്ന് കയിഞ്ഞ പിന്നെ അവക്കുള്ള ഫുഡ്‌ കൊടുക്കണം അത് കഴിയുമ്പം മോള് എണീക്കും അടുത്ത ഫുഡ്‌ അവക്ക് ണ്ടാക്കി കൊടുക്കണം പിന്നെ അതെല്ലാം കഴുകി പൊറുക്കി എല്ലാം വരുമ്പത്തിന് വൈകീട്ടത്തുള്ള ഫുഡിന്റെ സമയം ആവും
അതെല്ലേ രാവിലെ ഉച്ചക്കും വൈകീട്ടെല്ലാം വേറെ
ഇല്ല മോൾക് ചെറിയ മോൾക് മാത്രം അങ്ങനെ ഉണ്ടാക്കികൊടുക്കുള്ളു അങ്ങനെ ബാക്കി രാവിലെ കാപ്പി കുടിച് ണ്ടാകും പിന്നെ ഉച്ചക്ക് ചോർ വെക്കുന്നു വൈകീട്ടത്തേക് കൂട്ടി വെക്കുവെ അത് കാപ്പി ണോ ചെലതിസം പ്പം പുള്ളിക്കാരന് ഇച്ചിരി കൊളസ്‌ട്രോൾ ഉണ്ട് അപ്പം ചപ്പാത്തി വാങ്ങി കൊണ്ട് വരും അ പ്പത് അങ്ങിനെ വാങ്ങി കൊണ്ടുരും അപ്പം അതിനെന്തെകിലും കറി മാത്രം വേറെ വീട്ടില് നമ്മൾ വെക്കുന്ന രസവോ മോരോ അങ്ങനെഎന്തെങ്കിലൊക്കെ ആണെങ്കിൽ മാത്രം മൊട്ടകറിയോ കടലകറിയോ അങ്ങനെ എന്തേലും ഉണ്ടാകും അല്ലാതെ ചിക്കനോ ബീഫോ ണ്ട് തൊക്കെ യാണെ പിന്നെ അതു കൂട്ടി കഴിച്ചോളും
അതെ ല്ലെ ആ ഓകെ ആ പിന്നെ ങ്ങനാ മറ്റേ മോൾടെ കൂടെ കളിക്കാറൊക്കെ ണ്ടോ ആളെങ്ങനെയാ ഇങ്ങനെ ഒരു വാക്കെളൊക്കെ പറഞ്ഞു
ആ വാക്കെല്ലാം അത്തിയാവഷിം എല്ലാംന്നെല്ലാം പറയും നല്ല പോലെ സംസാരിക്കും ആ മൂത്തയാള് ഉള്ളത് കൊണ്ട് പുള്ളിക്കാരി പറയുന്നതെല്ലാം കേട്ട് അത് കേട്ട് ആ അത്ത്യവാഷിം ആ സംസാരിക്കും നമ്മുടെ അടുത്തുള്ള രണ്ട് പിള്ളേര് ഈ പ്രായത്തിലുള്ള പിള്ളേർ അങ്ങനെ ഒത്തിരി വാക്കുകളൊന്നും പറയത്തില്ല പക്ഷേ ഇവൾ നല്ല പോലെ സംസാരിക്കും
സംസാരിക്കില്ല..
മൂത്തവളുമായിട്ട് വർത്താനം പറഞ്ഞു കളിച്ചും നടക്കുന്നത് കൊണ്ട്
ആ അതെ അതെ മൂത്തരാളവുണ്ടെ അപ്പം ഞമ്മക് ജോലി കൊറച്ച്
ആ കുറവ അതെ അതെ എനിക്ക് ഇപ്പഴാ ഇച്ചിരി ബുദ്ധിമുട്ട് പക്ഷേ വെക്കെ സമയത്ത് പുള്ളിക്കാരി മൂത്തയാൾ ഉള്ളത് കൊണ്ട് ങ്‌ നല്ല സന്തോഷയിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുമായിരുന്നു മൂത്തയാൾ ഉണ്ടല്ലോ കളിക്കാനൊക്കെ ഇപ്പം അവൾ സ്കൂളിൽ പോവാൻ തൊടങ്ങിയപ്പോത്തേക്കും പുള്ളിക്കാകെ ബോറടിയാ
ആ ഹാ ഹ ഒറ്റക്കല്ലേ ഉള്ളു
ടീവി അങ്ങനെ കാണാത്തില്ല ഫോൺ ആണെങ്കി കൊറച്ചു നേരെ എപ്പോളെങ്കിലും കഴിക്കുന്ന സമയത്ത് മാത്രങ്ങനെ എടക് എങ്ങാനും വെച്ച് കൊടുത്താലേ ഉള്ളു അങ്ങനെ ഫോൺ കണ്ടോണ്ടിരിക്കത്തില്ല ഓളിങ്ങനെ നമ്മളെ പുറകിലങ്ങനാ നടക്കും ഇങ്ങനെ ഉം മഴയായത് കൊണ്ട് വെളിയിലേക്കും ഇറങ്ങാൻ പറ്റത്തില്ല
ആ ഭയങ്കര ശോക ആണല്ലേ വൈകീട്ട് വരുമ്പം ആള് ഹാപ്പി യായിരിക്കും ലെ
ആ അതെ അതെ അവിടെ വെളിയില് ങ്ങനെ നോക്കി നിക്കും ചേച്ചി വരുന്നതും നോക്കി
അതെ യതേ അ ആ ഉം
അപ്പം നിങ്ങള് എങ്ങനെയാ വീട്ടിലേക്ക് നാട്ടിലേക് ഒക്കെ പോകുന്നത്
ഞങ്ങള് ചെലപ്പോ വെക്കേഷന്റെ ടൈമിൽ പോകണം ക്രിസ്മസ് അയിന്റെ അങ്ങനത്തെ വെക്കേഷൻ ഒക്കെ ഉള്ളപ്പോ ലോങ്ങ് ലീവ് ഉള്ളപ്പോഴൊക്കെ
പോവത്തുള്ളൂ അയന്നെ
ആ പന്ത്രണ്ട് മണിക്കൂർ യാത്ര കൊണ്ട് വിടുന്ന അപ്പൊ അതുകൊണ്ട് ആ അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഈ വീക്കെൻഡ ഒക്കെ പോയി കഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് തീരും. ഇപ്പ നമ്മള് ലോങ് ലീവ ഒക്കെ എടുത്തി അതെ ഒരു ദിവസത്തെ ഒരു ദിവസ സം തന്നെ രണ്ടു ദിവസം തന്നെ പോവാനും വരാനുള്ള സംഭവം പിന്നെ ആ കിട്ടുന്ന രണ്ടു ദിവസമായി ഒരു ദിവസം കിട്ടും ഉ പിന്നെ ലോങ് ലീവ് ആണെങ്കിലും പെട്ടെന്ന് പോവും ആ ഓണത്തിന് ആയി പോന്നെ ഉം
പുള്ളിക്കാരൻ ലീവ് കിട്ടോ
ആ കിട്ടും കിട്ടും ഓണത്തിന് ഓണം ക്രിസ്മസ് അതിനൊക്കെ കിട്ടും.
കിട്ടും.
ആ കിട്ടന്നല്ല നമ്മൾ എടുക്കും ലീവ് നമ്മള ആ മാസത്തിലുള്ള ഓഫും അതെല്ലാം വെച്ചിട്ട് നമ്മൾ എടു എടുക്കാതെ വെച്ചിട്ട് അവര് ഓണത്തിനൊക്കെ ഇങ്ങനെ - ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കുള്ള ലീവായ്ട്ട് അങ്ങ് എടുക്കും
എടുക്കും.
അപ്പൊ പിന്നെ നമുക്ക് നമുക്ക് സാലറിയും കട്ടാവത്തില്ല നമുക്ക് വെക്കേഷന് വീട്ടിൽ പോയി വരിയും ചെയ്യാം അങ്ങനെ ഉ
അവിടെ എങ്ങനെ കാലാവസ്ഥ എങ്ങനെ തണുപ്പൊക്കെ ഉണ്ടോ?
ഓ ഇല്ല സാധാ ഭയങ്കര മഴയും ചൂടാണെങ്കിൽ ചൂട് തണുപ്പാ അങ്ങനെ മഴ ഇപ്പൊ മഴയുടെ കാലാവസ്ഥയല്ലേ
ആ ഇവിടെ നമുക്ക് പിന്നെ പൊതുവെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ച് എപ്പോഴും ഒരു തണുപ്പാ ഉ നല്ല വെയിലാണെങ്കി മാത്രേ ഉള്ളൂ ചൂട് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാ ഇപ്പൊ രണ്ട ദിവസം ഒരു നല്ല തണുപ്പാവുണ്ട് മോക്ക് ചെറിയ മോക്ക് ചെറിയൊരു ജലദോഷംക്കെ തെടങ്ങിട്ടുണ്ട്. ഉം
വീട്ടിൽ എന്താ ഗാർഡനിംഗ ക്കെ
ഞാന് ഇപ്പ ഉണ്ടായിരുന്ന് എനിക്കെല്ലാം ഞാനിപ്പ കൊറച്ച് മോളുണ്ടായപ്പോ എല്ലാം നിർത്തിവെച്ച ഇപ്പ വീണ്ടുംഇപ്പൊ തെടങ്ങയിട്ടുണ്ട്.
തുടങ്ങല്ലേ കൂടുതലും എന്താ പൂക്കളൊക്കെ വെക്കാറ്
ഫോഡലും ബോൾസും അങ്ങനത്തെ എനിക്ക് പൂക്കളുള്ള ചെടികളാ കൊ കുച്ചൂടെ ഉശ ചച്ചെടികളൊക്കാ ട്ടിലും. പൂക്ക ഉള്ളത് ആ ഇപ്പൊ ഞാൻ കൊറച്ചെല്ലാം വെച്ചി ട്ടുണ്ട് അപ്പം വീട് ഞങ്ങക്ക് വീട്പണി നടന്നുകോണ്ടിരിക്കുവാണേ അപ്പൊ പണി തീരുമ്പോഴേക്കും. അത്യാവശ്യം ചെടികളൊക്കെ ആക്കണന്ന് റത്ത് ചെറുതായിട്ട് തുടങ്ങിട്ടുണ്ട് പക്ഷേ ഈ മോള് വളിയിലേക്ക്റങ്ങുമ്പോ പൂ വലിച്ചു വച്ച എടുക്കുന്നേ പൂ ഇതിപ്പം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളേ അപ്പൊ പൂവേ പിടിച്ച് വരയ്ക്കുമ്പോഴേക്കും ചെടിയോട് കൂടി പൊങ്ങി വരും.
ഓ പൈ
ചെറുതായിട്ട് തൈആയി വരുന്നത് ആ ഗോൾസിലൊക്കെ പെട്ടെന്ന് തന്നെ പൂവു ആമൂല്ലോ ചെറുതായിട്ട് ഉണ്ടായി വരുമ്പോൾ തന്നെ
ഉം ഉം
രണ്ട മൂന്ന് ചെടി പൊക്കിയ എടുത്തു പൂവെപിടിച്ചു വലിക്കുന്ന അപ്പം ചെടിയോട് കൂടി ഇങ്ങ് പോരും. അവക്ക് എത്താത്തടത്ത് വെക്കാൻ ഒരു സ്പേസ് ഇല്ല. വെള്ളം ഒഴിക്കാൻ പാടാണ് ഇപ്പൊ - -
ഓ അങ്ങനെ ആഹ് ആഹ ആഹ ഉ ഞാനാണെങ്കി ഇവിടെ മറ്റേ ഈ ഏലച്ചെടികളുണ്ടല്ലോ? മറ്റേ വീട്ടിനകത്ത് വെക്കാൻ പറ്റുന്നത് അതൊക്കെയാണ് കൂടുതൽ എനിക്ക് കൂടുതൽ താല്പര്യങ്ങളൊക്കെയ അപ്പൊ ഞാൻ കൂടുതല അങ്ങനൊക്കെയ വെ
ആ ആ ആ ഉ ഇപ്പൊ ഉണ്ടോ അവിടെ ചെടികളൊക്കെ ഉണ്ടോ,
ആ ഇവിടെ ഞങ്ങള് കൊറച്ച് ഞങ്ങളിപ്പോ ഫ്ലാറ്റില് താമസിക്കുന്ന അപ്പൊ, എന്റെ ബാക്കിന് കൊറച്ച് അറിയാലോ, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല പക്ഷെ നമ്മള് ബാക്കിലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ആ പോട്ടിൽ ഇങ്ങനെ വെക്കും, കുറച്ചകത്തും അടുക്കളലും കിട്ടുന്ന സ്ഥ് സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ വെക്കും ഉം,
പ്രായതാണോ,
ആ ഇനി ഒരു വർഷം കൂടെ ഉണ്ട് ഈ ഒരു വർഷം കൂടെ ഉണ്ട് അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് കഴിയു,
കഴഞ്ഞും ആഹാ അപ്പോഴേക്കും തിരിച്ചു പോവോ അതോ,
ആ ഞാൻ തിരിച്ചു ഹസ്ബൻഡ് ഇവിടെ ആയിരിക്കും ആൾക്ക് ഇവിടെ തന്നെ ഇവിടെ, എവിടെ പെർമനന്റ് ജോബാ അപ്പെ അതുകൊണ്ട് ങേ അതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റത്തില്ല, ചെപ്പോ ഞാ നാട്ടില്,
പോ ഉ ഹസ്ബറ്റിന്റെ വീട്ടില് ആരൊക്കെയുണ്ട്,
ഹസ്ബൻഡിന്റെ വീട്ടില് അപ്പന് അമ്മ, ആ അനിയനുണ്ട് ആള് നാട്ടിലില്ല, വറത്ത, ആ പിന്നെ ന്താ
പിന്നപ്പൊ കഴിച്ചോ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഞാൻ വന്നതേ ഉള്ളു ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, ഏ ഇനി ഫുഡ് കഴിക്കണോ ഫുഡല്ല എന്തേലും സ്നാക്സോ
ആഹ,
ആള് ഏഴുമണിയൊക്കെ ആകും വരാന് ഉം ഉ, അപ്പത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെക്കണം, പിന്നെ ആ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം,
ഓക്കെ എന്നാ ശരി ആയിക്കോട്ടെ,
ഉം ന്ന ഓക്കെ ശരി ശെ,